പറഞ്ഞോ
കേൾക്ക്‌ണ്ടോ
ആ കേൾക്കാം
ഉം എന്തെല്ലാ വിശേഷം
സുഖായിട്ടിരിക്ക്‌ണു പ്രത്യേകിച്ച് വേറെ വിശേഷൊന്നുല്ല അവിടെയോ
ഇവിടേം മഴക്കെണ്ടോ അ
ഏയ് ഇല്ല ഇവിടെ പ്പൊ ഒരു മൂന്നാല് ദിവസായിട്ട് മഴയൊന്നുല്ല നല്ല വെയിലാണ്
ആഹ് പിന്നെ മാരിഡാണോ
അല്ല ഞാൻ സ്റ്റുഡന്റ
ഏ എത്രേല പഠിക്കണെ
ഞാന് പ്പൊ പിജി ചെയ്തോണ്ടിരിക്കുണു അവിടെയോ ജോലിക്ക്‌ വല്ലതുണ്ടോ പോവ്ണ്ടോ
ഇല്ല ല്ല
ഉം
ഫുഡോക്കെ കഴിച്ചോ ചായുടിച്ചോ
ആഹ് ചായെക്കെ കുടിച്ചു കഴിഞ്ഞു ഇപ്പൊ പണികളൊക്കെ വെ പ്രത്യേകിച്ച് പണിയൊന്നുണ്ടായില്ല അലക്കാനേ ണ്ടായുള്ളൂ അത് കഴിഞ്ഞ്ങ്ങനെ ഇരിക്കുണു
ആഹ് അപ്പൊ പി ജി ഒ ഓൺലൈനായിട്ടാ പഠിക്കണേ
അല്ല ഇപ്പൊ എനിക്കിന്ന് ക്ലാസ് ഇല്ലാത്തതോണ്ട് ഇവിടെ വീട്ടിലിരിക്കുന്നതാ ഓഫ്ലൈൻ തന്ന്യാണ്
ആഹ് പിന്നെ എന്തൊക്കെ ചൊറിനെന്താ
ഇന്ന് ചോറിന് കറി യെന്താന്നറിഞ്ഞൂട അമ്മേ ണ്ടാക്കണത് രാവിലെവടെ ദോശയും ചമ്മന്തിയും തക്കാളി ചമ്മന്തിയായിരുന്നു അവടെന്തായിരുന്നു
ഇവടെ ന്ന് ഉപ്പ്മാവാര്ന്നു
ആഹ്
ചായക്ക്
ആഹ്
പിന്നെ ഓ മൂന്നാള്ണ്ട് എല്ലാരും സ്കൂൾല് പോയ ത ആ വല്യ മോന് ഏഴിലാണ് രണ്ടാമത്തോൻ നാലിലാണ് മൂന്നാമത്തോൻ പിന്നെ അംഗൻവാടി പോണത
ആഹ് അംഗനവാടിക്കാരൻ നേരത്തെ വരുല്ലോ അപ്പൊ
ആ ഓൻ മൂന്നരാവുമ്പോ വെരും
കൊണ്ട കൊണ്ടൊരടെ
ആഹ് കൊ കൊണ്ടായ്ക്കുണും കൊണ്ടരണും വാണം
അട്ത്തെന്ന്യാണോ പഠി
ആ അട്ത്തെന്നാ
ഉം ഉം ഉം ഇപ്പൊ പിള്ളേരൊക്കെ പോയി ഒറ്റക്കിരിക്കാണല്ലേ
ആഹ് ഒറ്റക്കാണ് വേറെ പണിയൊന്നുംല്ല ഓ പറയാണ്ടോ ബോറടിയാണോന്ന്
ഉം
കൊറെക്കെ അങ്ങനെ അങ്ങനണ്ട് പോം ബുക്കൊക്കെ വായിക്കും അപ്പങ്ങനണ്ട് സമയം പോം
ആഹ് വായിക്ക്ണാളാണോ
ഉം കൊർച്ചൊക്കെ വായിക്കും. തോനൊന്നും വായിക്കൂലന്നുല്ല, ന്നാലും
ഏത് ഏത് ഭാഷയ വായിക്കുന്നെ
മലയാളന്നെ
ഉം മലയാളം തന്നെ
ഉം
എത്ര ബുക്ക് വായിച്ചു കഴിഞ്ഞു ഇതുവരെ
കൊർച്ചൊക്കെ വായ്ച്ചിരു അത്ര തോന്നൊന്നുല്യരു പത്ത് പയ്നഞ്ചൊക്കെ വായ്ച്ചുണ്ടാവും
ആഹ് കൊള്ളാലോ
ഉം ഒറ്റക്കിരിക്ക്മ്പള് ആഹ് ഞാന് പിന്നഅങ്ങനെ വായിക്കും
ആഹ് നല്ല ശീലമാണത്
ആഹ് ക്ഷെ മക്കളൊന്നും വായിക്കൂല. മക്കളോട് ങ്ങനെ പറ്യും ഞാന്. വായിച്ചോളി നല്ലതാണ്ന്നൊക്കെ പർ ഓൽകൗടെ ഓല് വായിക്കൂല കളിയൊക്കെ കാണോ
ഏയ് ഇല്ല കാണാറില്ല
ആഹ് ഏതാ ടീമേതാ ഞാനും കാണലില്ല മക്കള് കാണും
ഞാനങ്ങനെ ഇല്ല, എനിക്ക് ടീം ഒന്നുംല്ല കാരണം എനിക്ക് കൂടുതലിതിനെ കുറിച്ച് അറിയാ ത്തതുകൊണ്ട് ഞാൻ ഇങ്ങന ഇന്ന ടീമാണെന്ന് പറഞ്ഞി്ട്ട് വെറുതെ പറഞ്ഞട്ട് കാര്യല്ലല്ലോ
ആഹ് ഇവടിം അങ്ങനെ, ഇൻക്കയ്നെ പറ്റി വല്യത തറീല്ല മക്കള്ങ്ങനെ ചോയ്ക്കുങ്ങളേതാ ടീമ് ഞാൻ പറയും നാ ഏത് ടീമും അല്ലാ പറ്യും
ഉം കളീനെ കുറിച്ചറിയാം കണ്ടാലൊക്കറിയാം അല്ലാതെ കൂടുതൽ ഡി കാര്യങ്ങളൊന്നും അങ്ങനേ അറിഞ്ഞൂട. അതുകൊണ്ട് ഞാനങ്ങനെ പറയില്ല
ഉം
പിന്നെ ഉച്ചക്ക് എന്താ ഫുഡ്ണ്ടാക്കിയേക്കണ അവിടെ
ഉച്ചക്ക്ന്ന് ചോറന്നെ ചോറ്ണ്ടാക്കീണ്, പക്ഷെ കറികളൊന്നുണ്ടാക്കില്ല, ഞാൻ നോമ്പ് നോറ്റ്ണ്
ആഹ് ന്ന് നോമ്പാണോ
ആഹ്
അപ്പൊ വീട്ടില് വേറാരൂല്ല
ഇല്ല ഞങ്ങള് സ്വന്തം വീടാണ് അപ്പൊ ഹസ്ബൻഡ് പണി ക്കോയതാണ് മക്കള് സ്കൂളിലും പോയി പിന്നെ ഞാനന്നെള്ളു
ആഹ് അപ്പൊ ഒരു നേരം മാത്രേ നോമ്പുള്ളൂ
അ ആ രാ എല്ലാ ഇന്നലെ ര അത്തായ് ത്തിന് ണീട്ട് പിന്നെ ഇന്ന് ഇന്ന് ഫുള്ള് നോമ്പാണ് വൈകുന്നേരം വരെ
ആഹ് ഇന്നെന്തേലും പ്രത്യേകതയുള്ള ദിവസാണോ
ആഹ് ന്ന് മുഹറം ഒന്നായിണ്. ഞങ്ങളർബി മാസം പറ്യല്ലോ ങ്ങനെ മ്മളെ റമളാന്ന്നൊക്കെ പറയിലേ
ആഹ് അതുപോലെ
അതേപോലെ അപ്പം പിന്നെ അപ്പൊ ഇന്ന് മൊഹറം ഒന്നാണ് അറബിയിലെ ന്യൂ ഇയറ്ന്നൊക്കെ പറ അറബിത്തെ ന്യൂ ഇയർ ആണ് ഇന്ന് അറബി മാസത്തിലെ ന്യൂ ഇയർ ആണ്ന്ന്
ആഹ് മനസ്സിലായി
ആഹ് അപ്പൊ അത് ഒന്നൊട്ട് പത്തരെ നോമ്പ് നോൽക്കല് സുന്നത്ത്ണ്ട്
ആഹ് അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഇനി വൈകുന്നേര ത്തെ വാങ്കിന് ശേഷമാണോ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളു
ആഹ് അതെ
ആഹ് ആഹ്
അപ്പം ഇല്ല കുട്ട്യേള് നോമ്പെട്ത്തില്ലാ ഓല് ഓൽക് ക്കി ഞാൻ ചായ ഇതൊക്കെ ഇണ്ടാക്കീന് ഇന്ന് ഉപ്പുമാവേനി രാവിലെ ഇണ്ടാക്കീനത്
ആഹ് ആഹ് അപ്പൊ ഇ ഇവര് മദ്രസയിലൊക്കെ പോവൂലേ രാത്
ആഹ് മദ്രസേ രാവിലെ പോകും സുബൈക്കാണ് ആറ് മണിക്കാണ് മദ്രസാ
മൂന്നു പേർക്കും രാവിലെയാ
അല്ല ഒരു പേർക്ക് പിന്നെ രാത്രിയാണ് പിന്നെ ചെറുതിന് പിന്നെ പോവാനായില്ലല്ലോ
ഓഹ് ഓക്കെ
ഓന് മൂന്ന് വയസ്സായിട്ടുള്ളു അപ്പൊ പിന്നെ
ആഹ് ആഹ് ആഹ് വേറെ ജോലി നോക്കണ്ടായോ
ജോലി ഒന്നും നോക്കിട്ടില്ലാ കല്യാണം കഴിഞ്ഞ് പിന്നെ അങ്ങനാട് ആടച്ചൊന്നും പോണന്നൊക്കെ ഇണ്ട് പക്ഷെ ഇനിയിപ്പോ വേറെ കോഴ്സൊക്കെ എടുത്ത് നോക്കണ്ടേ
ആഹ് അപ്പൊ എന്ത് വരെ പഠിച്ചു
ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ
ആഹ് ഇനിയും പഠിക്കാം
പഠിക്കാം
വീട്ടിലിരുന്നും പഠിക്കാലോ
ആഹ് ളണ്ട് പിന്നെ ഇപ്പോ കൊറെ കോഴ്സൊക്കെ ഇള്ളോണ്ട് പിന്നെ അങ്ങനാട്ട് നോക്കില്ലാ പിന്നെ ആ ടെച്ച് അങ്ങട് വിട്ടോണ്ടേ പഠിക്കാന്ള്ളൊര് ഇത് വെര്
പ്ലസ് ടു ഏത് സബ്ജക്റ്റാ എടുത്തത്?
ഞാൻ ഹ്യുമാനിറ്റീസ് ആയിരുന്നു
ആഹ് ആഹ്
അന്നങ്ങനെ എടുത്ത് പിന്നെ നോക്കി പിന്നെ ഒന്നും അറിയില്ല പിന്നെ ഇപ്പ മക് മക്കക്കെന്നെ പറഞ്ഞ് കൊടുക്കാപ്പം ഇപ്പത്തെ സിലബസ് അങ്ങനെയാ
അവര് ട്യൂഷന് പോണില്ലേ
ട്യൂഷനൊന്നുല്ലാ
അവര് വീട്ടിലിരുന്ന് തന്നെ പഠിച്ചോളും
ഉം പിന്നെ അങ്ങനെ പഠിക്കും കൊഴപ്പല്ലാ
ആഹ് പഠിക്കാൻ മടിയൊന്നുല്ലാ
മടിയൊക്കെ തന്നെയാണ് നമ്മളിങ്ങനെ പറയണം അപ്പം ബാക്കിലിങ്ങനെ കൂടാ പിന്നെ നമ്മള് ആഹ് മക്ക് അവിടെ ആര് ഇങ്ങളും അമ്മേയന്നെ ഉള്ളൂ
അല്ല ഇവിടെ അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും അപ്പച്ചനൊക്കെയുണ്ട് എല്ലാവരും ഉണ്ട് ആഹ്
വർത്താനത്തിനും എല്ലത്തിനും ആൾക്കാരുണ്ടല്ലോ
ആഹ് പിന്നെ ഞാൻ ക്ലാസ്സിൽ പോവൂല്ലോ
ആഹ് മ്മ്മ്
ഞാൻ പോയിക്കഴിഞ്ഞാൽ പിന്നെ വൈകീട്ടേ വരൂള്ളൂ അപ്പോഴേക്കും ഇവരെല്ലാവരും കെടന്നിട്ടുണ്ടാവും
ഇമ്മ്മ് ഇമ്മ്മ്മ്
ഫോൺ സൈലന്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് വരില്ല
ആന്നോ മ്മ്മ്മ്മ് മ്മ് മ്മ് പിന്നെ അന്റെ പണികളൊക്കെ കഴിഞ്ഞോ
ആഹ് എനിക്കങ്ങനെ വല്യ പണിയുണ്ടാവില്ല രാവിലെ അലക്കാനുണ്ടായി അടിച്ചു വരാനുണ്ടായി അപ്പൊ അതൊക്കെ ഒക്കെ ചെയ്തു പിന്നെ ഇവിടെ പട്ടിയും പൂച്ചയൊക്കെയുണ്ട് അപ്പൊ അതിന് ഭക്ഷണവൊക്കെ കൊടുക്കണം പുറത്തേക്ക് അഴിച്ച് വിടണം അങ്ങനെയൊക്കെ സമയം പോവും
അതാണല്ലേ അവിടെ
പൂച്ച ഇവിടെ ഇവിടെന്ന് കിട്ടിയതാണ്
ആഹ് സാധാ മറ്റേ പൂച്ചയാണോ ഊട്ടിപ്പൂച്ച എന്നൊക്കെ പറയണ അങ്ങനത്തെ പൂച്ചയാ
അല്ല ഇത് സാധാരണ പൂച്ചയാണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പൂച്ചയാണ്
ആഹ്
ഈ പൂച്ചയ്ക്ക് തന്നെ ഇപ്പൊത്തന്നെ നല്ല രോമം കൊഴിയലൊക്കെയാണ് അപ്പൊ മ റ്റേ പൂച്ചയാണെങ്കി പറയണ്ട
ഏ ആ ഇപ്പൊ ഇനി ഇവിടെയും അങ്ങനെ ഒരു പൂച്ചയൊണ്ട് മക്കളിങ്ങനെ പിടിച്ചോണ്ട് നട ക്കും എന്നിട്ട് അതിന്റെ രോമം നല്ലോ കൊഴിയുന്നുണ്ട് മക്കളായിട്ട് നല്ലോണം എണങ്ങീന്ന് ആ എവിടുന്ന് ഒരു ദിവസം രാത്രി വന്നതാ
ആഹ്
നല്ല ഭംഗിയുണ്ട് കാണാന് അപ്പൊ മക്കള് ആദ്യം ഒന്ന് ഉണ്ടായിന് അത് ചത്തു പോയി അപ്പോ ഓൽക്ക് അതിന്റെ ആ വിഷമം അങ്ങട്ട് തീർന്നില്ലേ മക്കൾക്കെ അതിനെ അങ്ങനെയേ കൊണ്ട് നടന്നിക്കെയാണ്
ഇപ്പൊ വീട്ടില് പൂച്ചയൊണ്ടാ
ഇപ്പ ഒന്നുണ്ട് അത് അകത്തൂന്ന് പോകൂല്ല ഇബല് അങ്ങനെ എടുത്ത് നടന്നിട്ടേ ഇവലങ്ങനെ കൊണ്ട് നടക്കുവാ അയിനെ
ഇതുപോലെ തന്നെയാണ് എന്റെ അമ്മയും എന്നോട് പറയണെ പൂച്ചേനെ ഇങ്ങനെ കൊണ്ട് നടക്കരുത് അതിന്റെ രോമം വയറ്റിൽ പോകൂന്നൊക്കെ
ഒന്നായിട്ട് ആ ഇണ്ട് രോമം നല്ലോ കൊഴിയുന്നുണ്ട് ഓലെ കാര്യം എനിക്ക് എപ്പോളും പേടി ചെറിയ മോനൊക്കെ നല്ലോണ്ണം പിടിക്കും ഒരു പേടിയുമില്ല ഓന് എന്നിട്ട് അങ്ങനെ ഒക്കത്തിട്ട് എന്തൊക്കെയാ അയിനെ കാട്ടുന്ന കാണാ എനിക്ക് തന്നെ അറിഞ്ഞില്ല ഞാൻ വിചാരിച്ച് അത് മാന്തൂന്ന് പക്ഷെ ഒന്നും ചെയ്തില്ല ഇതുവരെയായിട്ടും
ആഹ് ആഹ് വല്ല്യ നമ്മളോട് നല്ല രീതിയിൽ ഇണങ്ങുവാണെ പൂച്ച നമ്മളെ അങ്ങനെ ഉപദ്രവി
ആഹ് ഉണ്ട് ഇല്ല പക്ഷെ പെട്ടെന്ന് ഇവല് എന്ത് ഓൻ ചെർതല്ലോ ഓന്പ്പത്ര അറീലല്ലോ
ആ അവന് ഉപദ്രവിച്ച ചെലപ്പ പൂചെ എന്തങ്കിലും മാന്തൊക്കെ ചെയ്യും
യോന് ചെലെപ്പ ഒര് ചെലെപ്പ ഒര് സ്നേഹ ഒര് ഈറേലാണ് പ്രകടിപ്പി യ അപ്പൊ അപ്പം മാന്തിയാലാക പോയിലെ അപ്പ ഞാങ്ങന പറയ്‌ അയ്നെ വിട്ടാളി ന്നൊക്ക പറയാ പക്ഷെ ഓല് വിടൂല എവ്ടേം പോയാ അയ്നെ തെര്ഞ്ട്ത്ത് കൊണ്ടു വരു ഓല്
ഉം ഉം
ഓൽക്ക് നല്ല ഇഷ്ട പൂശൻ പൂച്ചനൊക്കെ അത് അന്നാണ്ട് വന്നതാ രാത്രി ഒരൂസം രാത്രിങ്ങട്ട് വന്നതാ ന്നട്ട് അയിന് പാല് കൊട്ക്കലും സ്കൂൾന്ന് പാലക്കെ കിട്ടുമ്പോ അയിന് കൊണ്ട് വരു ഓല് അയിന് കൊക്കാനാ ട്ട് കൊണ്ടുവരും ആ അങ്ങനെ കൊണ്ടുവരും പാലൊക്ക കൊടുക്കും ന്നട്ട്
ഉം
ബെഡിലൊക്ക ഇര്ത്തു ഓല് ബെഡിലൊക്ക ഇര്ത്ത് കേട്ത്തൊക്കെ ചെയ്യും
ശ്രദ്ധിച്ചാ മതി അതിന്റെ രോമം വയറ്റിലേക്ക് പോവാതെക്കെ ശ്രദ്ധിച്ചാ മതി പിന്നെ കൊഴപ്പ ഒന്നുല്ല
ആ ന്നാ ശരിട്ടോ
ആ ശരി എന്ന